ആ
ആരാ ഇപ്പൊ ഈ വിളിക്ക്ണേ കൊറെ കാലായല്ലോ വിളി ച്ചിട്ട്
ആ അന്ന് അന്ന് മെരിച്ചോട്ത്ത്ന്ന് കണ്ടില്ലേ മ്മള്
ആ അളളാ എത്ര കാലായി ഓ എന്ന് കണ്ടതാണ് സത്യം പറഞ്ഞാ പ്പൊ അന്നെ കാണെണെങ്കി ആരെങ്കിലൊക്കെ മരി ക്കേണ്ടി വരൂന്നപ്പൊ പർഞ്ഞോണ്ടര്ന്നെ ല്ലേ
ആ വരാ ആ അല്ലാതൊന്നും വരാൻ വജ മെരിച്ചാ മെരിച്ച ന്നാലും കല്യാണം കായാലെക്ക ല്ലേ അമ്മള് കുടുംബക്കാര് തമ്മില് കാണ് കണ്ട് കണ്ടുമുട്ടൊള്ളൂ
എല്ലാരും നല്ലോ പറഞ്ഞെങ്കിലേ വെരൊള്ളൂ
ആ ആ മെരിച്ചാ പിന്നെ പറയാ ആരെലും ഒരാള് പറ ഞ്ഞാല് വെരും
ആ അറിഞ്ഞറിഞ്ഞ് എങ്ങനെങ്കിലും അറിഞ്ഞാലാ നേരത്തക്ക് എങ്ങനെങ്കില
ആ അപ്പൊ പിന്നെ ഏത് കാണ്ടാ കാണാത്ത ഇനിയിപ്പോ തെറ്റിനടക്കണ കുടുംബക്കാരായാലും അന്ന് കാണാം
ആ പറയാനൊണ്ടോ പിന്നെ അങ്ങനെ കണ് താണ് പന്ന മ്മള്
അന്ന് കണ്ടാണപ്പൊ ഞമ്മള് ഏ
ഈ ആ നാനേ അന്നട്ട് ആ മരണത്തിന്തൊന്നും അത ക്കാൻ വയ്യ മം എന്നാ ഓല് മരിച്ച കാര്യവൊക്കെ എന്താ ഏ ആ ചളിം മഴേം
ആഹ മയത്ത് മയ്യത്ത് കൊണ്ടോവലും
ഉം ആങ്ങടങ്ങറങ്ങുന്ന പാവറ്റങ്ങ
ആഹ എന്റെ എന്റെപ്പ്യ അങ്ങ തന്നെ ഇനി കൊറോണ സമയത്താണ് മരിച്ചത്
ആഹ ആഹ ഞാന് നിിക്കന്ന് വരാൻ പറ്റില്ലല്ലോ അന്ന് ഞങ്ങള് അവിടെല്ലല്ലോ
ആ അന്ന് കൊറോണ സമയത്ത് ധവാം
അതാ ആൾക്കാർക്ക് വരാനും പറ്റൂല അന്ന് എനക്ക്െന്തൊക്കോ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടേ എനിക്കെന്തോ അവിില്ല അട്ട എന്തക്ക ഉണ്ടായിരുന്നു തന്നെ
ആ് അതാണ് പിന്നെ എന്നിട്ട് ഇപ്പ മെരിച്ച് മൂന്നിന്റെ അന്ന് എനിക്കും കൊറോണ ആയി
ആ അതണ അന്ന് അങ്ങനെ ആർക്കും അങ്ങോട്ടും കൊണ്ടും കട
കടക്കാൻ പറ്റൂല അപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് കൊറോണ ഉണ്ടായ ഒരു ഉണ്ടാവും മന്നാ പ്ലേ അപ്പോൾ എന്നരു വീട്ട ഇതി അട ക്കിുണ്ടായി കൊറോണ
ഉം ൻ എനക്ക് കീ കട്ടത് അത്ഞ പിന്നെ അങ്ങനെ വിട്ടു പോോയി ഇൊറ
ആ എന്റെ നാത്തൂന്ക്ക് മാത്രം കൊറോണ ഇണ്ടായില്ല ന്നിട്ട് ഞങ്ങ ക്ക് എല്ലാർക്കുള്ള ചോറും ചായന്റെ കടിയും ചായി ഒക്കെ ഒള്ളൂ ഞങ്ങളെ റൂമക്ക് കൊട്ന്ന് തരയ്യ
ഉം അതൊരു കാവലാട്ടോ ഒരാളെങ്കിലും അത് രക്ഷപ്പെെടുത്തിയിട്ടതേ അതുകൊണ്ട്പ്പോ അവനാന്റെന്നെ ഒരാള്
ഏ ന്നിട്ട് ഇതാ മളെ അൻക്ക് കേക്കണാ? ഏ ഇപ്പം വെച്ചിട്ട് മൂന്നിന്റെ മൂ മെച്ചാ മുതല് മൂന്ന് വരെക്കെ ആൾക്കാര് കണ്ടമാനം പൊടിയും പാൽപ്പൊടിയും അലുവിം വായ ക്കെ ഒക്കെ കൊട്ന്നീനി.
ഇപ്പയ്നെ കൊടന്നാലും നമ്മളെ പെരീക്ക് വരി ങ്ങനെ പൊറത്തോടെ വിട്ട് കൊടന്നക്ക ഉം
പൻസാരൊന്നും കേടരൂല. ഏഹ് ആ പിൻ പിന്നെ മൂന്ന് കൈഞ്ഞപ്പോ ആ ഇ ന്ത അലുവൊക്കണ്ട് പറ്റെ കേടന്ന് ങ്ങള് പരിപാടി കൈച്ചിക്ക്ണ് നാൽ പ്പതാണ്.
ഉല്ല
ആ മാറി ആഹ് പിന്നെ നാല്പതാവുമ്പോ ത്തിന് മാറി എല്ലാർക്കുണ്ടായീന്നേ അപ്പോ ഒരാൾക്ക്ണ്ടായി ന്നട്ട് ഇന്ക്ണ്ട് ങ്ങനൊര് എന്തൊ ര് ശ്വാസംമുട്ട് പോലെ അം അതായി അപ്പം അപ്പോ ആശുപത്രീൽ പോയപ്പോ ഏഹ് പിന്നയ്ൻ്റെ അയ്ന്റെട്ക്ക് ഇപ്പ ഇമ്മാക്ക് അറ്റ ന്നെ നെഞ്ഞ് വേദന ണ്ടായി
ആഹ് അതീ ഹോസ്പിറ്റലിൽ പോവാൻ നും ഒന്നു ഒരാളെ കിട്ടാതൊരു കാലേന്നു അത്. അലോയ് ചൂടാ. ആ കാലൊന്നും കൊറോണനെ പറ്റിയൊന്നും അലോയ്ക്കാനേ വയ്യ. പ്പ ഉം അങ്ങട്ടും ഇങ്ങട്ടും ക്കൂല്ല ണ്ടൂല്ല. എന്തോര് പേട്യ ന്ന് അവ്ടെ കൊറോണ്യൊക്കെ ഒന്ന് കൊരക്കെ തുമ്മെ ഒന്ന് രണ്ട് വട്ടം കൊര്ക്കും തുമ്മ്ണും കേട്ട ആൾക്കാർക്ക് പേട്യ.
ആഹ് അന്ന് അന്ന് പനിള്ളത് പ്പോർക് അഹ് കൊറോണെണ് ഇപ് പ്പം പിന്നയ്ന്റെശം എന്തെക്കേ അസുഖങ്ങൾ എർങ്ങി നിപ്പാ വൈറസ്,
പല്തും ണ്ടായി അപ്പൊ കൊറേ ആൾക്കാര് അങ്ങനാണ്ട് പോയി. ഭയങ്കര വേദനെന്നെ വടെ അന്നേരം മ്മാക്കു ൻക്കൊക്കെ ചെറുമട്ട
ഹലോ
ള്ളൊര്ത്ണ്ട് ആഹ് ലാസ്റ്റോക്കെയ്ന്നോ ഏ അങ്ങക്കെ അവസാനൊക്കായിട്ടാണ് അങ്ങനെ ണ്ടായത് എയ് അപ്പൊ പിന്നെ എന്താണ് അങ്ങനെ പോയിട്ട് മ വാങ്ങീട്ട് എന്താവ്ടെ വിൾക്ക്യ ചെയ്തെ ഡോക്ടർക്ക് വിൾച്ചിട്ട് ചോയ്ച്ച് ന്നിട്ട് അത്ര അളോടുണ്ട് വരാനാ പറഞ്ഞത് അന്നൊക്കെന്ന് പറഞ്ഞാല് ഡോക്ടറൊര് ദി ക്കുന്ന രോഗിയാത്.
ഞാനൊക്കെ ഇന്നട്ട് എന്റെ ഉപ്പാക്ക് അസുഖായിട്ടേ ആശുപത്രിയില് ഏ അഡ്മിറ്റ് ആക്കിയാപ്പോ എത്രപ്പോരാ ആൾക്കാരാച്ചിട്ടാ കൊറോണ ആയിട്ട് മെരിച്ചിട്ട് കൊണ്ടോണ് ഞാനാ നിന്നീനത് ആശുപ ല് ന്റെ ഉപ്പാന്റെ ഒപ്പോ ഈപ്പാക്ക് വെന്റിലേറ്ററിലൊക്കെയ്ര്ന്ന് ന്റെ ഇപ്പ ഈ ശ്വാസ ഈ ശ്വാസതടസ്സത്തിന് ബുദ്ധിമുട്ടുണ്ടായിന്നേ
ആ അങ്ങനെ തന്നെയാണല്ലോ. ശ്വാസാണല്ലോ അയ്ന് ഭയങ്കര ശ്വാസം കിട്ട ട്ടായാണ്‌ മെയിനായിട്ടയിന്റെ അസുഖം
ആ ന്നിട്ട് വെന്റിലേറ്ററിലൊക്കെ ആവുമ്പോ ഒരു സമയണ്ടല്ലോ കാണാൻപൂവാൻ. ന്നിട്ട് ഞാനാ പൂവാ. ന്റെ ഇമ്മ സുഖല്യാതെ കിടക്കേയ്ന്നു വീണ് ട്ട് ഊര വേദനിച്ചിട്ട് ബെൽറ്റിട്ട് കെടക്കേർന്നു. അപ്പ ഞാനാ നിന്നിരുന്നു ഞാനേയിരുന്ന് നോക്കിയിരുന്നതൊക്കെപ്പാനേ ന്നിട്ട് ന്താണ് അവിടെ കാ ആൾക്കാരങ്ങനെ മെരിച്ച കൊണ്ടവുമ്പോ ഏ മെരിച്ചാണ്ട് ആ അയിന്റെ അവ
ആ അയ്‌ന് അന്ന്ന്നൊക്കെ പറഞ്ഞാലേ അവിടന്ന്ന്നെ ല്ലാണ്ട് ചെയ്തിട്ട് ഇങ്ങട് തരാ ഞമ്മ പെരേൽക്ക് കേറ്റൂല്ലല്ലോ. നമ്മള പറമ്പുക്കെ കൊടുന്നെങ്കില ആയി അത്രേള്ളൂ. പള്ളി കേറ്റൂല. പെരേ കേറ്റൂല എ എന്തൊരു റബ്ബേ കുറച്ച് ആൾക്കാരുണ്ട് അതന്നെ ഒര് സാദാ ഒരു ഖബറൊന്നുംല്ലല്ലോ പ്പ അന്നത്തെ ഖബറൊക്കെ നാല് വശവും അത്രയും ആഴത്തില് ല്ലേ
ന്നെ പത്ത്മണിക്ക്‌ ന്നെ കൊണ്ടോണംന്ന് ആ പത്തു പത്തുമണിക്ക് ന്റെ ഉപ്പാന്റെ മയ്യത്ത് ഇടുത്തത്.
ആ
ന്റെപ്പാനൊക്കെ ഭയങ്കര കാര്യാ ആള്ക്കാര്ക്ക് ക്ഷേ അന്നൊന്നും പറഞ്ഞാല് ആ കൊറോ ണന്റെ
എന്ത് എ വല്യയത്ണ്ടേങ്കിലും ഞമ്മക്ക് പൈസയും വമ്പുള്ളപ്പോ ഞമ്മളൊപ്പം നാല്പത് ആളേരിക്കും അതങ്ങട് കയിഞ്ഞു ഞമ്മളെ എടം കെട്ടാണ്ടല്ലോ രാളു ഉണ്ടാവു അയിക്കൂടി പിന്നെ ഇങ്ങനെ രോഗം കൂടി നാല് ഒരുസാ എന്തിനാ പറിണ ഒരു പുൽക്കൊടി എടുത്ത് നീക്കാനും കൂടി ഒരാ
ഉണ്ടാവില്ല ആ അവസ്ഥേ പിന്നെ പോരാത്തന്റെപ്പാന്റെ കാൽ ഏ കാല് മുറച്ച് കളഞ്ഞഞ്ഞ് വേര ല് വേ എന്താ മുറി ഉണ്ടായി ഞ് വെരല് ക ഇന്നട്ട് മരിക്കുന്ന സമയം ത്ത് ആഹ് ഷുഗറൊന്നുല്ല്യ എ ഇതറിയില്ല പെട്ടെന്നൊരു മുറിണ്ടായി ഇന്ന് പുഴുക്കള് വരിക ഇന്ന് അത് ഇതാണ് ആ വെരലൊക്കെ വ തള്ള വെര്ല് കട്ടയ്ത് ആ ന്നട്ട് ആ ആശുപത്രിയിലന്നെ മറ ചെയ്ത് അ വെര് ഇന്ന എന്താണ് മരിക്കേണ്ട രണ്ട് രണ്ട്ദിവസം മുന്നേ ജപ്പാൻ്റെ മുറി ഒ നല്ലാണ്ട് ഉണങ്ങിക്കടും മെരിച്ചാ പെണ്ണിന്റെപ്പ നല്ലാണ്ട് ന കം വെച്ചിട്ടാണ് ചെറിയ ചെക്കന്മാര പോലെ എടുക്കുന്നത് ഇ
ഉം അത് ശെരി ഒക്കൊക്കെ കേക്ക് കട്ടാനനെ
അം ചെ നല്ലൊ ഇങ്ങനെ പറഞ്ഞേക്കാ നല്ലൊര് നല്ല തെളിച്ച ഇണ്ടാവു അത്രേ
ആ അത് പറഞ്ഞേക്ക ഞാനത് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെന്ന ട്ട് ഞാനേ മരിച്ചോട്ത്ത്ക്ക് പോകുമ്പളേ ഞാന്ങ്ങനെ നോക്കുട്ടോ ഓനപ്പം ഞമ്മൾ ചെർ കണ്ടിട്ടൊന്നുംല്ല എന്നാലും ഞാനിങ്ങെ നോക്കി ഞാ തന്ന വിലയ ഓല് സ്വർഗത്ത്ക്ക ല്ലാരും മരിച്ചോരൊക്ക സ്വർഗ ഞാൻഅങ്ങനെ വിചാരിക്കാം ആ എല്ലാർക്കും നല്ലഇഷ്ട നമ്മൾ ചെറിയ കുട്ടികളല്ല അതൊക്കെ ഉ അന്ന് നമ്മൾ മനസ്സില അതന്നെ ഉള്ള ആരും ഇടങ്ങാറാവണം എന്നൊന്നും നമ്മെ മനസ്സിലൊന്നും ഇല്ല ട്ടോ
ല്ലം പോലെ പഠച്ചോ
അള്ളാ അയിനെക്കാട്ടിയാണ് ട്ടോ ഈ ഒരു മ ഈ ഒരു കാല രണ്ട് അസുഖങ്ങൾ വന്നിട്ടുള്ള മരണേനി
മരണേ എന്നാലും എന്റെപ്പ മാഷാ എന്താണ് ഇൻ്റെപ്പേ അങ്ങനെ കെടുന്നിട്ടൊന്നുല്ല മൂന്നീസം കിടന്നിട്ടുള്ളൂ പെരേൽ
അതന്നെ വേഗം അറിയില്ലല്ലോ ആണുങ്ങളാവുമ്പോ പ്രത്യേകം തന്നെ പറയില്ലല്ലോ ഇപ്പത് അ സഹിച്ചു സഹിച്ചു സഹച്ച പിന്നെ അന്ന്ന്ന് പറഞ്ഞാല് ഒന്നിലുണ്ടായാലൊക്കെ ആക്കാരൊക്കെ അവനവന്റെ പേരിയിലുള്ള കുരകൗശലങ്ങൾ ചെയ്യേരുന്നൂ പലേതും ചെയ്യേര്ന്നു എല്ലാ ഒരു ഡോക്ടർക്ക് ഇ പോകുമെങ്കിലോ ഒരു ഡോക്ടർമാരോട് സംസാരിക്ക ഒന്നുല്ല പൊറത്ത്ക്ക് പോകാൻ പറ്റൂലല്ലോ പോലീസ്കാര് റോട്ട് കൂടെ ആട്ടി അടിക്കല്ലേനോ അനാവശ്യായിട്ട് പൊറത്തെങ്ങാൻ വയ്യ ഡ്രോണോ അതും ഇതും ക്യാമറിം കണ്ണിക അതെന്തോരു ഇതേന്നു അതൊക്കെ ഓ എത്രമാരി ആൾക്കാരെ ഓരോരോ വീഡിയോസ് ഇണ്ടാക്കി ഇട്ടിന്നെ
അമ്പത് അയിമ്പത് ആൾക്കാരില്ല അപ്പറം വ വരാൻ പറ്റൂല
ആഹ് അതൊക്കെ പിന്നെ കൊറച്ച്ങ്ങട്ട് ആയാരെണ് ആ കല്യാണം കളിയാട്ടൊക്കെ തൊടങ്ങിയത്
ആ തൊടങ്ങിയത് ഉം അതുല്ലേനി ഇപ്പ തന്നെ ഒന്നും നടത്താൻ പറ്റൂല ഇപ്പളോ ഇപ്പളോ രണ്ട് കല്യാണത്തിന്ള്ള ആൾക്കാരാ ഒരു കല്യാണം നടത്തുമ്പോൾ
ഓ അനൗൺസ്മെന്റും പാട്ടും ഓഡിറ്റോറിയവും
ആഹ് മൂന്ന് മൂന്നീസ്ത്തെ കല്യാണം ആ
പിന്നെ പെണ്ണ് കാണാൻ പോണ മുതല് പെണ്ണ് പേരന്റെ ഉള്ളില് റൂമിൽ കേറ്ണ വരെ പരിപാടിയാ ഉം പ ണ്ടൊന്നും പറയണ്ട അന്ന് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇപ്പൊ ഇരട്ടിൻ്റെരട്ടി കാട്ടി കൂട്ടാണ് ക്കാര്
ആഹ്
ആഹ് ഒക്കെ
ഇപ്പൊ ഉള്ളോര് ഉള്ളോര് ഇല്ലാത്തോർക്ക് കൊടുക്ക്ണ്ടാ അതുംല്ല
കണ്ടിട്ട് ഇല്ലാത്തോല് അവിട്ന്നും ഇവ്ട്ന്നും കാടോ മാ ഒപ്പിച്ച് കാട്ടിക്കൂട്ടിങ്ങാട്ട് പിന്നെ ഓല് വെന്ന്കേർ വെന്ന് നേരത്ത് പിന്നെ ഓല്ക്ക് എന്നിട്ടും അത് തെകയൂല. അങ്ങനൊക്കൊള്ള യുദ്ധങ്ങളാണ്. ഇന്നലെ കൊണ്ട് വയ്യാത്തേന്ന്. കണ്ട ചുലാൾക്കാർക്ക് ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ മരിച്ചാല് മയത്താണ്ട് കൊണ്ടോയാ മതി. അപ്പോത്തിരി പെരേല് ഇന്ന് പിന്നെ വന്നോർക്ക് നെയ്ച്ചോറും ബിരിയാണിയും.
നെയ്ച്ചോറ് ബി ബിരിയാണി, പായസം ആ മരിച്ച വീടാ നോക്കൂല.
ഉം ഇതുണ്ട് കളിയും വർത്താനോം ഒച്ചയും വിളി. കുട്ട്യാള് വണ്ടി പോയ കളിച്ചേനേ കുട്ടികൾക്ക് പ്പ ബിരിയാണിന്റെ മണം കേക്കുമ്പോ കുട്ടികള്. ഒക്കെ കല്യാണ പന്തല ഇട്ടാല് കുട്ട്യാക്ക് ഇപ്പ മരിപ്പാനൊന്നുമറിയി ലല്ലോ. പിന്നെ കൊറേ അങ്ങട് ട്ട് ഫോട്ടോ എടുക്കലും ഇങ്ങോട്ട് ഫോട്ടോ എടുക്കലും. കൂട്ടിയും കണ്ടുമുട്ടിയും അതുമിത് ഇറങ്ങാണ്ടുള്ള ഓരോ ഫോട്ടോവും സെൽഫിയും കണ്ണിക്കണ്ടത് അതും. അന്നിപ്പോ എനക്ക് ഓർമ്മയി ല്ലേ
പിന്നെ വല്ലൊടുത്തും പോയിട്ട് ഇവടെ ട്യൂബിയൊക്കെ
ആഹ് ഉം ഉം അങ്ങനെത്തൊക്കെ ഓരോ സാധനങ്ങളതും. ഇപ്പൊ കല്യാണൊക്കൊരേമാരി. ഈ ആൾക്കാർക്ക് സോ ഒക്കെ ആൾക്കാര് ഒര് കളിയാണ്.
കളിയാണ്. ആഹ് ഇപ്പൊ ഇല്ലാത്തവരൊക്കെങ്ങനെ കല്യാണം കഴിച്ചൂട്ട്ന്നെ വെച്ചിട്ടാ.
കെറെ ആൾക്കാരുണ്ടുട്ടോ ആരുമറിയാതെങ്ങനെ സ്വ മെല്ലെ ചെറു മട്ടത്തിൽ കേക്കണൊ അപൂർവം ഒണ്ട്. പക്ഷേ ഇള്ളോൾടെ കണ്ടിട്ട് ഇല്ലാത്തപ്പോലെ ഇണ്ടാവണതുമൊണ്ട് കേട്ടോ ഓക്കെ താങ്ക്യൂ. കൊറച്ചുനേരം എനക്കു വണ്ടി സമയം കണ്ടെ ഒക്കെ